ഇപ്പൊ കേക്കാൻ പറ്റുന്നുണ്ടോ ആഹ് ആഹ് ആഹ് പിന്നെ എന്തൊക്കെണ്ട് വിശേഷങ്ങൾ സുഖാണാ
ഓഹ് ഇങ്ങനെ പോണ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട്കള് ആഹ് ഫുഡായി ഇപ്പ കഴിക്കല് കൊറച്ച് ച്ച് നേരം കയ്യും
ആഹ്
ഇപ്പൊന്ന് കളി എന്തോണ്ടോന്നുണ്ട് അപ്പ ഇനി അത് കണ്ട് കണ്ട് കൊറേരം ഇരിക്കും അർജന്റീനേടെ എന്തോ കളി ഇണ്ട്ന്നൊക്കെ പറയിണ്ട്
ഓഹൊ ഹോ ആഹ് പിന്നെ ഉം പിന്നെന്തരാ കൃഷിയോ അങ്ങനെ വല്ലോ ഒക്കെ ഒണ്ടാ
ഇല്ല ഇല്ല കൃഷിന്റെതൊന്നും അങ്ങനൊന്നുല്ല
ഇല്ല ആഹ് ആഹ് സ്വയം പര്യാപ്തരല്ല
ഏഹ് അതാ അയിന് നമ്മള് വീടിന്റെ നമ്മള് പ്രണ്ടിന് ആയതുകൊണ്ടിട്ട് പിന്ന നമ്മളങ്ങനെ ചെയ്തിട്ടും
ഇല്ല അഹ് ഉം
എന്നാലും എന്തെങ്കിലൊക്കെ പച്ചക്കറി ഇതൊക്കെ ഉണ്ടാവുമ്പളക്കെ ഞാനങ്ങനെ ചട്ടിയിലാക്കിങ്ങാണ്ടൊക്കെ അങ്ങനെ ക്കെ ചെയ്യും
ആഹ് ഇപ്പഴ് അല്ല ഇപ്പഴേ എന്തങ്കിലുവൊക്കെ കൃഷി ചെയ്ത് ട്ടിക്കാത്തൊക്കെ ആക്കി വെയ് അപ്പഴ്ത്തെന് വീട് വെക്കുമ്പഴ്ത്തേനെ വീട് വെക്കുമ്പഴ്ത്തേ നമുക്ക് അവിടോട്ട്‌ സെറ്റ് ആക്കാല്ലോ
താ തന്നെ
അന്നെരം ഇപ്പഴേ ചെയ്തു വച്ച കഴിഞ്ഞാ നമ്മുടെ ഇപ്പഴത്തെ ആവശ്യം നടക്കേം ചെയ്യും അതായത് കറ് കറിവേപ്പക്ക ഇണ്ടല്ലാ കറിവേ
ആഹ് ആഹ് ആഹ്
അങ്ങനക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാ നമുക്ക് പാ ഉപയോഗിക്കാം കറിവേപ്പൊക്കെ എപ്പഴും വേണ്ട സാധനങ്ങളല്ലേ അത് ഔ ഔഷധ ഗുണം ഒള്ളതാണ്
ആഹ്
നല്ലാണ് അതൊക്കെ ചെയ്തു കഴിഞ്ഞാ നമുക്ക്
മറ്റേ പപ്പായ അത‌ക്കിതിലന്നെ ഇണ്ട് മുരിങ്ങ അതൊക്കെ ഇതി മുരിങ്ങയില ഇണ്ടല്ലോ അത
ആഹ് ആഹ് ഹ ഹ
പിന്നങ്ങനെ ഉപയോഗിക്ക പിന്ന മൊളകിന്റെതൊക്ക ഇതേപോലെ മുൻ സിപ്പാലിറ്റീന്നങ്ങനെ തൈകള് കിട്ടീനു അപ്പന അവിടെ തന്നെ ചട്ടിയിലാക്കിങ്ങാണ്ടിങ്ങനെ കു ഴ്ച്ചിട്ട് അങ്ങനെക്കെണ്ട്
ആഹ് ഹാ ആഹ് ഞങ്ങക്ക് അത്യാവശ്യം പച്ചക്കറി കൃഷിയൊക്കെ ഒണ്ട് ആഹ് ആഹ് ഹസ്ബെന്റാണ് ചെയ്യുന്നത്
ആഹ് നല്ല പച്ചക്കറി നമുക്ക് കഴിക്കും ചെയ്യാ
ആഹ് അതന്നെ ഹൈജീനിക്കായിട്ടുള്ളതും കഴിക്കാൻ വെഷ ആഹ് വെഷ വെ ഷൊള്ളതൊന്നും അല്ലാതെ നമ്മക്ക് കഴിക്കാലോ നമ്മുടെ ശരീരത്തിനും അത് നല്ലതല്ലീ
ആഹ് അതന്നെ അതച്ഛനാ ചെയ്യണത്
ആഹ് അഹ് ഹാ ഹസ്ബന്റ് ഹസ്ബന്റാണ് കൂടുതലും ചെയ്യുന്നത് അഹ് ഉം ഞാൻ കൂടെ കൊട്ടേഷൻവി ട്ട് നിക്കത്തെ ഒള്ള് ഞാൻ കൂടുതലും പോന്നത് അത് പിച്ചാനാണ് അതിനാത്ത് നിക്കുന്ന സാധനങ്ങള് രാവിലെ പോയി പിച്ചി തോരൻ വെയ്ക്കാനുള്ള പരിപാടിയും മെഴുക്കുപുരട്ടാനുള്ള പരിപാടിക്കൊക്കെ എടുത്തു കൊണ്ട് വരും എന്ന ആഹ് അന്നേരം പറയും ആഹ് അവള് ഇത് പിച്ചാൻ വന്നന്ന് പറയും പിന്നെ അത്യാവശ്യം തക്കാളി രി കെഴങ്ങ് ഉരുളക്കെഴങ്ങും, ഉള്ളിയും ഒഴിച്ച് ബാക്കി അത്യാവശ്യം സാനങ്ങളെല്ലാം വീട്ടിലുണ്ട് ആഹ് വെണ്ട വെണ്ട വെണ്ടാ വെല്ല്യ പയറ് പാവയ്ക്ക ആഹ് മത്തൻ മത്തങ്ങ കുമ്പളങ്ങ
ക്കെണ്ടില്ലേ ആഹ് ശരി
വെള്ളരി, മൊള ക് ഒത്യാവ അത്യാവശ്യം ഒള്ള എല്ലാവൊണ്ട് ഉം അത്യാവശ്യം എല്ലാ പച്ചറികളുവൊണ്ട്
പച്ചക്കറി നമുക്ക് കഴിക്കും ചെയ്യാം
ആഹ് ഹ പിന്നെ അത്യാവശ്യം ഫ്രൂട്ട്സുവൊണ്ട്
ഏഹ് ഫ്രൂട്ട്സുണ്ടോ?
ആഹ് ഫ്രൂട്ട്സും ആഹ് നമ്മടെ പുതിയ ഇപ്പത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ഒണ്ടല്ലോ
ആഹ് ആഹ്
ആഹ് അത് വെച്ചിട്ടുണ്ട് ഫാഷൻ ഫ്രൂട്ട്ണ്ട് ഉം പി പിന്നെ ഹ ഹാ നമ്മുടെ റെംമ്പൂട്ടാനുണ്ട് ആഹ് പിന്നെ നിങ്ങള് കേട്ടിട്ടുണ്ടോ ആഹ് ആയത് ഇതെല്ലാം കായച്ചു ഇപ്പം കായ് ക്കാതെ നിക്കുന്നതില് ഒരു അവകാടണ്ടല്ലോ അവ കേടോ ആഹ് ആഹ് അത്പ്പോ വെച് ട്ട് മൂന്ന് വർഷം ആവുന്നതേള്ളു അത് ഏഴു വർഷായിട്ടേ കായ്‌ക്കത്തോള്ളു അങ്ങനെ ആഹ് അങ്ങനെ ആഹ് റെമ്പുട്ടാ, അത്തി ആഹ് ന നല്ല രീതിയിലുണ്ടായി
ആഹ്. ആഹ് ന്നെ അമ്മള് കയിക്കല്ല മ്മക്ക് കാണാനൊരു രസാണ് ഇണ്ടായി മ്മള് ണ്ടാക്കി കാണുമ്പം മ്ക്കൊരു സന്തോഷാണല്ലോ മനസ്സിന്
നല്ല രസാണ് അത് പിടിച്ചാ പോവാനും
ആഹ് ഒരു നല്ല രസു രസാണ്
ആഹ് ഹാ ഹാ പിന്നെ നിങ്ങൾക്കറിയോ ഒരു കസ്റ്റേഡാപ്പിൾ അറിയാവോ
ആഹ് ആഹ് കേട്ട്ണ്
ഞങ്ങടെവിടെ പറയും ഇളംന്തക്ക ന്നൊക്കെ ങ്ങള് പറയു പ്ലാത്തിക്കാലെന്തൊക്കാണ് ആഹ് ആഹ് സംഭവത്തിന്റെ സമയാണിപ്പം ഏഹ് ത്ലിപ്പം മഴയായേന്റെ പേരിൽ കൊറച്ച് പുഴുവായി പോയി
ആഹ്
അഹ് മഴയാവുമ്പം മ്മള് കവറ്ട്ട് പ്പം വാവല് കൊണ്ടോവും വാവലും കിളിയളൊക്കെ ആപ്പഴ്ത്ത ആഹ് പ്പത്തേനി കവർട്ട് നിർത്തുമ്പോഴത്തേന്
ആഹ്
അങ് അര്വി പോവേയും ചെയ്യുന്നു പുഴുക്കളാവയും ചെയ്യുന്ന അങ്ങനെ അത് കാ ത്ചിരി ഉം പക്ഷെ കഴിഞ്ഞ പ്രാശോ ക്കെ നല്ല രീതിൽ നല്ല കായ്ക്കളെ ചെലസൈങ്കര മധുരമായിരുന്നു ഇപ്രാവശ്യ തേനിച്ചിരി മധുരം കുറവാ ലോ ഒരുപാട് കിട്ടി ഇഷ്ടംപലെ പിടിച്ചായിരുന്നു ഇഷ്ടംപലെ പിടിച്ചു പക്ഷെ നാശായി പോയി മൊ ആഹ് പിന്നെ പിന്നെപ്പം ഇത് പിടിച്ചയിരെന്ന് എതുവാ ഫാഷൻ ഫ്രൂട്ട്ണ്ടല്ലേ
ആഹ് ഫാഷൻ ഫ്രൂട്ട്
ആഹ് അത്ങ്ങനെ പിടിച്ച് വരുന്നുണ്ട് അത് അത് മഞ്ഞക്കള്ളറിലെ അല്ല ചുമന്ന കളറല്ലേണ്ടല്ലേ ആഹ് ആഹ് അതാണ് പിടിച് വരുന്നത് പണ്ട ണ്ടായിരുന്നു പണ്ട് മഞ്ഞക്കള്ളറല്ലേ ഉണ്ടായിരുന്നു ആഹ് അവ തന കുറ ആവുമ്പോ നമ്മ നമ്മളങ്ങു മടുക്കും
ആഹ്
അപ്പഴത്തേന് പിന്നെങ്ങ് വാവല് ഒത്തക്കവും കിളി ഒത്തക്കോ ഒക്കെ ആയി അതിനെ മുറിച്ച ങ്ങളഞ്ഞു മുറിച്ചളഞ്ഞിട്ടാണ് ഇപ്പം വീണ്ടും പുതിയത് വെച്ചത്
പുതിയത് വച്ചുണ്ടാവും ആഹ് ശരി
പിന്നെ ഒരു വാപ്പിന്ന വണ്ട മൊത്തം പടന്നൊരു മുന്തിരി കടപുണ്ട്
ആഹ് മുന്തിരി മുന്തിരിണ്ടായിന്നോ
ചേ കുഞ്ഞ് രണ്ട് കൊലയേ പിടിച്ചിട്ടുള്ളൂ വലുതായിട്ട് പിടിച്ചില്ല ഒരു നാലഞ്ച് നാല് ഒരു കൊലക്കത് ഒരു നാലഞ്ചച് കാ ആ രീതി
ആഹ് ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് പിടിക്കാവൂല്ലേ
ആഹ്
ആഹ് ആഹ് അതന്നെ ഇങ്ങനെ ഉണ്ടായി കാണുമ്പോ നല്ലൊരു രസാണ് ഇൻക്ക് ഭയങ്കര ഇഷ്ട അങ്ങനൊക്കെ അങ്ങനെ നമ്മള് പറിക്കല് അതൊക്കെ ഒരു രസാണല്ലോ
പിന്നെ മൃഗങ്ങളേന്നും വളർത്താനുള്ള സ്ഥ സ്ഥലൊന്നുല്ല പിന്നെ പത്ത് കോഴി കോഴിയേ വാങ്ങിച്ചത് നടണോ പ്പന്നുംങ്ങനെ ആഗ്രഹും അല്ല നടന്നോന്ന് പൂവകോഴിയെ വാങ്ങിച്ച് വർത്തണോന്ന് ഭയങ്കര ആഗ്രഹോണ്ട് പശുവിനെ എന്നും വളർത്താനുള്ള സ്പേസില്ല പക്ഷെ പശു പശുക്കെണ്ടെങ്കി നമക്ക് കൃഷിക്ക് വളവായേനെ
ആ അതന്നെ മറ്റേ വളങ്ങനെങ്ങള് വാങ്ങലാവൊ അങ്ങനെ വാങ്ങലാവൊ
ആ ആ നമ്മള് വാങ്ങിക്കുവാണ് എ നമക്കേയ് നമ്മടെ കുടുംബശ്രീ മൃഖാന്തരെവ് നമ്മ്ടെ കുടുംബശ്രീള്ളൊരു കൊച്ച് ഈ ചാണകം പൊടിച്ച് ബെർമികമ്പോസ്റ്റാക്കി പാക്കറ്റാക്കി കൊടുക്ക്ന്ന് ആ അതെ ന്നേരം നമ്മള് വാങ്ങിച്ചൊണ്ട് വെരും നമ്മളിപ്പോ പേക്കറ്റാക്ക്ന്ന പേക്കറ്റിന് പകരം അല്ലാതെ ഞങ്ങള് കൊട്ടെ കൊട്ട കണക്കിന് വാങ്ങിചോണ്ട് വെരും അ ആ അപ്പഴ്ത്തിന് ഗ്യാസൂല്ല ഒന്നൂല്ല നല്ല പൊടി പൊടിയായിട്ടിരിക്ക്ണ ചാണകം കിട്ടും
ക്ക് ആ
അപ്പൊ അതിനെ കൊണ്ടൊന്ന് ആ കൊണ്ടൊന്നിടും
ആ കുടുംബശ്രീയിലൊക്കെങ്ങള്
ആ കുടുംബശ്രീയിലത്യാവിശ്യേ മുണ്ട് ഇപ്പം കുടുംബശ്രീയില് എല്ലാരും ഒള്ളരുസംരംഭം അതും ഇതും എല്ലാംണ്ടല്ലോ
ആ ഇല്ലൃ ഇപ്പൊ ഇല്ലൃത്തത് ആരുല്ലൃ ഞാനുണ്ട് സെക്രെട്ടറി ആയിട്ടൊക്കെ
ള്ള ഒരുവരുന്നൊകെ കുടുംബശ്രീ ചെലനല്ലത് തന്നെയാണ് അടിംവഴക്കൊന്നുല്ലെങ്കിൽ നല്ലത് തന്നെയാണ്
ആ മക്കൊരു അത്യാവിശ്യം വന്നാല് പലിശിംഇതില്ലാതെ ലോൺട്ക്കാനാണെങ്കിലൊക്കെ സുഖാണല്ലോ
അമ്മള് നമ്മളിപ്പം പൊറത്ത്ന്ന് വേണൊങ്കി സ്വർണ്ണം കൊണ്ട് കൊടുകയോ പറ്റേ തി യൊണ്ട് കൊടുക്കേ അങ്ങനെയൊക്കെ വേണ്ടേ ഇത് അതൊന്നുല്ലാതെ നമ്മടെ വിശ്വാസത്തില് തെരുന്നില്യേ ലോണൊക്കെ നമ്മളടയ്ക്ക്ന്ന പൈസയാണെങ്കികൂടി നമുക്ക് അത് എടുക്കാൻ പറ്റുന്നില്ലേ
ആ അതന്നെ ഭയങ്കര കിട്ടലാണ് മ് പ്പയിന് എന്ത് രു ഫോമ് ഫില്ല് മുനിസിപ്പാലിറ്റിന്റെ എന്ത് ഫോമ്ണ്ടെങ്കിലും അയില് ചൊയിക്ക്ണ്ടല്ലോ കുടും ബശ്രീല് അംഗാണോന്ന്ള്ളത്
ആ ന്നോ അന്ന് കുടുംബശ്രീ അംഗാണോ ന്ന് ചോയ്ക്ക്ന്ന്ണ്ട് ഏ ആ ഇപ്പ അതുപോലെ ഇപ്പം പഞ്ചായത്ത് വഴിയുള്ള ഏതാനുകൂല്യങ്ങക്കും കുടുംബശ്രീഅംഗമാണോന്ന ചോ
ആ ഇപ്പ അതേപോലെ വന്ന്ണ് ഇപ്പ എന്തെങ്കിലും കിട്ടണെങ്കില് നമ്മളിപ്പോ ഹരിതകർമ്മ സേനണ്ടല്ലോ
ആ ആതും വേണം ഗ്രീൻ ഏ ഗ്രീൻ കാർഡും നിർബന്ധാക്കി
ആ അതന്നെ ഇപ്പെന്ത് മി മുൻസിപ്പാലിറ്റിലെന്നെ ഇപ്പൊ ആരോ ലിങ്കേജിന്റെ ലോൺനെന്തോ വേണ്ടി വന്നിട്ട് അപ്പ അയ് അത് വേണംന്നറിയിണ്ട്
ആ ആ ആ അതിപ്പോ അട അടക്കാതൊരു മൊത്തം അടച്ചു കൊട്ക്കേയും വേണം
ആ കൊടുക്കണം അതന്നെ പിന്നെ കിട്ടണന്നുണ്ടെങ്കിഅത് ഫുള്ള് അടച്ചേന്റെശം കിട്ടൊള്ളൂ
ആ അതേ ഒള്ള് ഇപ്പം പിന്നെ ഇപ്പം പിന്നെ ആ ക്യുആർ കോഡ് സംഭവം ആയപതേന് പഞ്ചായത്ത് നേരിട്ട് അറിയേയും ചെയ്യാം മറ്റെത് നമ്മടെ ഗ്രീൻ കാർഡ് കൊടുക്കുന്നതിനനുസരിച്ചിരി
ആ ദെൻ ആ
പ്പൊ നേരെ അനേരത്തെ അറിയേം ചെയ്യാം ആ പിന്നെ നിങ്ങടെ അവടെ ആർപ്പിമാരേന്നും തെരഞ്ഞെടുപ്പ് അങ്ങനെന്നും ഇല്ലേ
ആ ഇണ്ട് തോന്ന് ഇണ്ട്
ആ പ്പൊ നാമ്പറ കുടുംബശ്രീലെ എമ്മീഎസ്സിനോ അങ്ങനെ അങ്ങാട്ട് ആർപിമാരെ വേണോന്ന് പറഞ്ഞു പറഞ്ഞേക്ക്ന്നുണ്ട്
ആ ന്ത്‌ ഞാന് ഇപ്പോ വീട് ഇപ്പം ഇങ്ങോട്ട് മാറിയേന്റേഷം കുടുംബശ്രീ നടത്തല് അങ്ങനെ അങ്ങട്ട് പോവല് അങ്ങനെണ്ട് കയ്യലില്ല ന്നാലും എപ്പളങ്കിലും ബോ ആദ്യള്ളോടതേനി കുടുംബശ്രീ ഇണ്ടേനത് അയിലന്നാണെങ്കിലാരും കുടുംബശ്രീ തുടങ്ങിയത് മുതൽച്ചന്നേ ഞാനും വേറൊരു പെണ്ണുണ്ട് അമ്മള് രണ്ടാളും തന്നെ സെ ക്കടണ്ടസിഡന്റ വേറെല്ലാരോട പറിന്നേരം അമ്മക്ക് വായി ക്ക്യാ അറിയില്ല എഴ്താഅറിയില്ല ങ്ങളെമാരി ബേങ്ക് പോവാറയില്ല അതാ പറയാ അങ്ങൻത്തെരു കഥാണ് ന്നിട്ട് ഇപ്പ ഇങ്ങനെ
ആർക്കും ഉത്തരവാദിതം ഏറ്റെടുക്ക
ആഹ് ആർക്കു അതിന് കഴിയൂല ഞാൻ പറയാ ലോണോ എന്തെങ്കിലൊക്കെ ഇണ്ട്ന്നറിയുമ്പോ എല്ലാര്ക്കും വേണ്ടിരും പക്ഷെ അ നടന്ന് ശരിയാക്കാനൊറ്റ കുട്ട്യേള് ഉണ്ടാവൂല
അത്വരേ അതില്ല അതില്ല
മ് ന്നിട്ട് നമ്മൾ രണ്ടാളും തന്നെ അയിഞ്ഞിപ്പം ആര ലിങ്കേജ് ഇട്ക്കണ്ടേ ഇപ്പം ലിംഗേജ് തീർന്ന്ക്ക്ണ്ട് ഞാപറഞ് ഞ്ഞിപ്പവ്ടെ നിക്കട്ടെ ഞ്ഞിപ്പളാരും ഇട്ക്കണ്ട നടക്കാനാരുണ്ടാവൂല പൈസ വാങ്ങാ നേരത്തെല്ലാരോടി വെരും പിന്നെ അടവിന്റെ ടൈമാവു മ്പളു അങ്ങട്ട് വിളിക്കണം നാളാണ് ട്ടടവ്ന്നറിഞ്ഞീങ്ങാണ്ട്
അഅഅആഹ് അല്ല പൈസ വാങ്ങിക്കാൻ മാത്രേ എല്ലാർക്കു ആവത്തോള് ഇപ്പോ പിന്നെ ഏഴുസം
അതന്നെ അമ്മള എട്ത്ത് എന്തെങ്കിലും ഒര് മി സ്റ്റേക്ക് വന്നിണ്ടെങ്കില് അത് പറയാനൊക്കെ ആള് നല്ല ഇഷ്ടം പോലെ ഇണ്ടാവും അയിനുവേണ്ടി നാ പറ ബാക്കിയൊന്നും ഓര്ക്കറിയണ്ട ആ സമയത്ത് തൊള്ളർക്കാനല്ലാരും ഫസ് റ്റണ്ടാവ
എല്ലായിടെ ഉള്ള കാര്യങ്ങളൊക്കെ തരുന്നത്
എല്ലോടത്തുള്ളാണ് നമ്മള് കേട്ട് ഇങ്ങനെ പറിം ഒന്നിനാരും ഉണ്ടാവൂല എന്തെങ്കിലൊര് പിഴവ് സംഭവിച്ചാലപ്പം പറയാന് എത്രേ ആള്ങ്ങട്ട് വരറിയാറ്
ആഹ് അവ്ടെ നിങ്ങടെ കുടുംബശ്രീലാരും സംരംഭം അങ്ങനൊന്നു തുടങ്ങിയിട്ടില്ലേ
ഇല്ല ഇല്ല അഹൊന്ന് തുടങ്ങിട്ടൊന്നുയില്ല
പെന്റിലൊക്കെ സംരംഭം എല്ലാ ഇങ്ങോട്ട് കേറ്ണു
ആഹ് കൂടിച്ചേർന്നാലൊക്കെ ആഹ് അങ്ങനൊക്കെ പറ്റും അതന്നെ അമ്മളിങ്ങനെ എടക്ക് പറയും
വല്ല ജെ എൽ ജി രൂപീകരിച്ച വല്ല കൃഷിയോ അല്ലെങ്കിവേറെ ന്തെങ്കിലും. ചിപ്സ് അങ്ങനൊ ക്കെ വെക്കിയേ ക്കെ ഉണ്ടാക്കിയൊക്കെ ചെയ്ത ഴിഞ്ഞാ ഉപയോഗവല്ലേ?
ആ
നമ്മള് പണ്ട് ചെയ്യുവായിരുന്നു ഞങ്ങള് ഞങ്ങള് വേറൊരു സ്ഥലത്തായിരുന്നു വീട് അന്ന് ഞങ്ങളെല്ലാം എല്ലായിടത്തും പപ്പാടൊക്കെ പോയി എടുതൊണ്ടുവന്നു അത് വിക്കുവായിരുന്നേ അതുപോലെ അതുപോലെ ഉണ്ണിയപ്പം അങ്ങനെയുള്ള പലഹാരങ്ങൾ ബേക്കറി പലഹാരങ്ങളു ണ്ടാക്കി നമ്മള് അടുതൊള്ള ള്ള വീടുകളിലും കൊടുക്കും നമ്മലോടുക്കും നമ്മള് നമ്മള് പുറ നമ്മള് പൊറത്തുന്നല്ലേ വാങ്ങി കഴിക്കുന്നത്. അതിന് പരം നമ്മളുണ്ടാകുന്ന നല്ല സാധനം കഴിച്ചൂടെ? ഓ ഓക്കെ ശെരിടാ ങ്കി ഒക്കെ
ക്കെ ഒക്കെ